ഔ
ഹലോ.
കേക്കാമോ? ഹലോ ഹലോ.
അഹ് കേൾക്
കേക്കാമൊ ഇപ്പൊ?
ആണോ കേക്കുന്നുണ്ടോ ആഹ് കേൾക്കാം കേൾക്കാം.
പറഞ്ഞോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുല്ല അവിടെയോ?
ഇവിടെയും അത് തന്നെ സുഖായിട്ടിരിക്കുന്നു കുഴപ്പൊന്നു ലാ ആഹ് ആഹ് ഉണ്ട് ഉണ്ട്.
ജോലിക്ക് പോണ്ടേ
പിന്നെ ഒരു രണ്ട് മണി ആകുമ്പോ പോയാ മതി.
ഓഹ് ഓഹ് ഓഹ് ലെഞ്ച് ബ്രേക്ക്.
പോകണം. വൺ അവേഴ്സ് റഞ്ച് ബ്രേക്ക് ആ ലഞ്ച് ബ്രേക്ക് ഉണ്ടല്ലോ? അപ്പ വന്നു ഫുഡ് കഴിച്ചു റൂമിൽ ഇങ്ങനെ കിടക്കുന്നു. എ ഹെ വീട്ടില് പപ്പ അമ്മ. ഞാൻ ചേച്ചിഒണ്ടായിരുന്നു കെട്ടിച്ചു വിട്ടു.
ഓ ഓ ഓ ഓ ഓ ഓ. ജോലിയൊക്കെ എങ്ങനെയുണ്ട്?
ജോലിയൊക്കെ അടിപൊളിയാണ് കുഴപ്പൊന്നുല്ല. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരില്ലാ അപ്പ എല്ലാവരും നാട്ടിൽ പോയായിരുന്നു കഴിഞ്ഞ പെരുന്നാളിനും എല്ലാവരും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് വരണെങ്കിൽ. ഒരു മാസം അടുത്ത മാസം വരത്തുള്ളൂ. അപ്പോ അപ്പോ കൊറച്ച് വർക്ക് കൂടുതല്ണ്ട് അവരുടെയും കൂടി നമ്മൾ നോക്കണം.
ഇവിടെ ഞാനും ഹസ്ബൻഡും മാത്രേ ഒള്ളു.
ആഹ അ ഹാ എവിടെയാ
ആഹ അതെ ഇവിടെ തന്നെയാ
ആഹ
ഉ ആഹ ഞങ്ങ രണ്ട് പേർ മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല ചേട്ടന്റെ അമ്മ ഉണ്ടായിരുന്നു പക്ഷെ ആഹ ഒരു രണ്ടര വർഷം മുന്നേ മരിച്ചു
ആഹ ആണോ ആ ഹ
കല്യാണം കഴുന്ന സമയത്ത്ണ്ടായിരുന്നു പക്ഷെ മരിച്ചു പോയി
ആ ഹ ആഹ ഇപ്പോവ ർക്കയ്യാണോ
വർക്ക് ചെയ്തൊണ്ടിരുന്നതാണ് ഐടിയിലായിരുന്നു
ആഹ
പക്ഷെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തേക്കുവാണ് ഹെൽത്ത് ഇഷ്യൂവാണ് ചെറിയ കുടലന് ചെറിയൊരു പ്രശ്നം
ആഹ അതെയോ
അപ്പൊ അതുകൊണ്ടരു ബ്രേക്ക് എടുത്തിരുന്നുഅപ്പോ കുറച്ച് വയ്യാതെയൊക്കെ വന്ന സമയത്ത് ഹസ്ബന്ഡറ് ഇവിടെ ഉണ്ടായിരുന്നു നാട്ടില് മാനേജർ ആായിട്ട് വർക്ക് ചെയ്യായിരുന്നു പിന്നെ പുറത്തോട്ടു പോയി അപ്പോ ഒട്ടും പറ്റാത്ത സാഹചര്യമായി എന്നും സിസേറിയൻ ആരും ഇല്ലാത്തഅവസ്ഥ വന്നപ്പോ ഹസ്ബൻഡ് പിന്നെ തിരിച്ചു വരുവാണ് ചെയ്തത്
ആഹ അ ഹ ഇപ്പോപുള്ളി തിരിച്ച് പുറത്തേക്ക് പോകുന്നുണ്ടോ
പോുന്നുുന്നുണ്ട് ഇപ്പോൊ എനിക്ക് കൊറച്ച് ചെക്കപ്പും അങ്ങനെയൊക്കെ നടന്നോണ്ടിരിക്ക ഇടയ്ക്കിടക്ക് അപ്പൊ അതിനുംക്ക പുള്ളിക്ക് ഞാനൊന്ന് ഒക്കെയാണോന്ന് എപ്പോ തോന്നുന്നു അപ്പോ തിരിച്ചുപോവും പൊണി ക്ക് പോന്ന ഒരു മൂന്ന നാല് ബസൂടി പോവായിരിക്കും
ആഹ ഇപ്പോൊ ഓക്കെ ആയോ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോ
അപ്പൊ അങ്ങനെ പോവായിരിക്കും അത് അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ് ചേട്ടൻ തിരിച്ചു പോയിട്ട് പതുക്ക കൊണ്ട് ഞാനും എന്റെ
വർക്കിലേക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യണ അല്ലേ
അതെ നമ്മള് ഒറ്റക്കല്ലേ ഉള്ളു അപ്പൊ നമ്മൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ആയ
ആഹ അവിടെ എങ്ങനെ റൂം എടുത്തിട്ടാണോ അല്ല സ്വന്തം വീടാണോ
ഇതിപ്പോ ഞങ്ങൾക്ക് ഇവിടെ സ്വന്തായിട്ട് വീടുണ്ട്
ആഹ
് വർക്ക് ചെയ്യാൻ പോകുമ്പോ എന്തായാലും ലേഡീസ് ഹോസ്റ്റല വല്ലോ ആഹ ആദ്യമേ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു ഫ്ലാറ്റ് എടുത്തിട്ട്
ആഹ
ഒന്നിച്ച് നിക്കുവായിരുന്നു പിന്നാണ് പിന്നെ ഞാനിങ്ങങ് പോരുന്നു അപ്പൊ പിന്നെ ഇനിയിപ്പോ അങ്ങനെ പോന്നില്ല ഹോസ്റ്റല് വല്ലോ നോക്കുന്നവും ക്ക് ആ ആ വെക്കെൻസിക്ക് വേറെരുും എടുക്കല്ലോ
ആഹ വേറെ ആരെങ്കിലും വന്നിുണ്ടെങ്കിൽ അവരെന്താണും കേയറ്റുല്ലോ
ആഹ് അപ്പൊ പിന്നെ ഇനിയിപ്പോ ഹോസ്റ്റലിലോട്ട് വല്ലാം പോകവും പിന്നെ അവിടെ നിന്നിട്ട്
ആഹ
നമുക്ക് ഓക്കെയാന്ന് തോന്നുവാണ് ഫുഡും കാര്യങ്ങളൊന്നും ഇവിടെ പറ്റാത്ത അവസ്ഥയാണെങ്കി എല്ലാവരും കൂടിച്ചേർന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിൽ എങ്ങോട്ടെങ്കിലും ആ മാറും
ആഹ് ആഹ്
അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന് ഇപ്പ രണ്ടു മൂന്ന് ഓഫറൊണ്ട് പക്ഷെ ഇപ്പഴത്തെ അവ സ്ഥേയില് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയത് കൊണ്ട്
ആഹ് ആ ഇപ്പോ ഓക്കേ ആവുന്നുണ്ടോ അസുഖങ്ങളൊ ക്കെ മാറി ഓക്കേ ആയി വരുന്നോ ബെറ്റർ ആവുന്നുണ്ടോ
ഉം ഒണ്ട് ഇനി ഇപ്പോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത് ചെക്കപ്പൊണ്ട് പോണം പോന്നൊണ്ട് ഡോക്ടർ പറഞ്ഞു ബെറ്റർ ആവുന്നൊണ്ട് ഫസ്റ്റ് സ്റ്റേജിനേക്കാളും നല്ല മാറ്റം ഒണ്ട്ന്ന് പറഞ്ഞു കൊഴപ്പല്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കണെ
ആഹ് ഡെയിലി പോണോ അല്ലെങ്കി
ഏ എന്ത് ഹോസ്പിറ്റലിലോ
ആഹ് അതെ അതെ
ഇല്ലില്ല ഹോസ്പിറ്റലിൽ ഡെയിലി ഒന്നും പോണ്ട രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോ മാത്രം പോയാ മതി
ആഹ് ആഹ് ആഹ് മെഡിസിനൊണ്ടാവും അല്ലേ
ആഹ് മെഡിസിനൊണ്ട് മെഡിസിൻ എടുത്ത് രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പ പോയാ മതി നല്ല ബെ റ്ററാന്ന് തോന്നുമ്പോ ചേട്ടൻ പതുക്കെ തിരിച്ചു പോകാനുള്ള കാര്യങ്ങള് നോക്കും ഇപ്പോ ഇവിടെ ഓട്ടോ ഓടുവാണ്
ഏ
ഇപ്പം നമ്മള് ഒരു ഓട്ടോ എടുത്തിട്ടൊണ്ട്
ആഹ്
ഇപ്പോ ഓട്ടോ ഓടുവാണ് എനിക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആരുന്ന സമയത്ത് വേറെ എവിടെയും തിരിച്ച് കേറാൻ പറ്റ ത്തില്ലാരുന്ന് നമ്മള് എവിടെയെങ്കിലും കേറിയാ ലീവ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ
അതെ അതെ പിന്നെ ലീവ് എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് ചിലപ്പോ നമ്മള് തിരിച്ച് പോകുക എന്നുള്ള ഒറപ്പൊണ്ടെങ്കില് നമ്മള് വെറുതെ ഒരു കമ്പനിയില് കേറിട്ട് കാര്യല്ലല്ലോ അവര് അങ്ങനെ കിട്ടാ സമ്മതിക്കത്തുവില്ല കാരണം നമ്മള് താൽക്കാലികം ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ടൊണ്ടെങ്കിൽ ചെലവര് സമ്മതിക്കേണ്ടാവില്ല
അങ്ങനെ അപ്പം ആ ഒരു പത്തിരു പത്തുപതിനഞ്ച് ദെവസം ഒക്കെ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആവേണ്ട സാഹചര്യൊക് ക്കെ വന്നാരുന്നു
ആഹ് ആഹ്
അപ്പോ ചേട്ടൻ തന്നെ ആണ് നിന്നിരുന്നതും അപ്പൊ ഞങ്ങൾ രണ്ട് പേരും മാത്രേ ഒള്ളായിരുന്നു ഹോസ്പിറ്റലില് അപ്പോ ഇങ്ങനൊക്കെ ഒരു കമ്പനീന്നും തെരത്തില്ലല്ലോ
ആഹ് ഇല്ലില്ല
ആഹ് പിന്നത് കഴിഞ്ഞ് വീട്ടില് വന്നിട്ട് ഒരു രണ്ട് ഒന്നര മാസം റെസ്റ്റ് ഒണ്ടായിരുന്നു ബെഡ് റെസ്റ്റ് അപ്പൊ അപ്പഴും ചേട്ടൻ തന്നെ ആണ് നിന്ന് നോക്കിയത് ഇപ്പം മൊബൈലോട്ടങ്ങൾ വെരുമ്പോ മാത്രം എന്റെ കാര്യങ്ങളപ്പഴത്തേക്ക് ചെയ്തു വെച്ചിട്ട് ഓരോന്ന് രണ്ട് മണിക്കൂറിനുള്ളിലൊള്ളെക്കെ പോയിട്ട് വരും
ആഹ് ഇപ്പൊ ഈ നമുക്ക്‌ ഇപ്പോ റാപ്പിഡോ അങ്ങനത്തെ കൊറേ സാധനങ്ങളൊണ്ടല്ലോ ആപ്ലിക്കേഷൻസ് ഒണ്ടല്ലോ അതെ പോലെ ഒണ്ടെങ്കില് ഇപ്പോ നമുക്ക് സുഖാണ്ല്ലോ നമുക്ക് ഇഷ്ടൊള്ളപ്പോ നമുക്ക് പി ക്കെയ്യാം വണ്ടി ഓടാം അങ്ങനെ ഒള്ളത് ഒണ്ടല്ലോ
ആഹ് അതെ ആഹ് പൊറത്ത്നിന്ന് അപ്പ തന്നെ നാട്ടില് ഇവിടെ ഒരു വണ്ടി കാറെടുത്തിട്ട് ഏതെങ്കിലും റിസോ ർട്ടിലേക്ക് റെന്റിന് കൊടുക്കണോന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിന്ന ആണ് പക്ഷേ ഇവിടെ റിസോർട്ടുകള് ഒണ്ട് കൊറച്ച് അപ്പ അവിടെ എവിടെ എങ്കിലും ഏ പക്ഷേ ഇത് ഇപ്പോ ഇങ്ങനെ ആയ സാഹചര്യ ആയത് കൊണ്ട് നമ്മൾ ഓട്ടോ എടുത്ത് ഇനി ഇപ്പോ തിരിച്ച് പോകുമ്പോ ഓ ഇപ്പ റെന്റിന് കൊടുക്കാം
ഉം ഉം ഓട്ടോ ആ അതില് കൂടുന്നേ ഓടുന്നവര് ഒണ്ടല്ലോ
കേട്ടില്ല
അല്ല ഈ വണ്ടി ഓടുന്നവര് ഒണ്ടല്ലോ
ആഹ് വണ്ടികള് തോണം നമ്മള് ഇപ്പൊ പുതിയത് എടുത്തത് ആണ് അല്ലോ അപ്പോ പോകുന്നുണ്ട് തിരിച്ചു പോവാൻ നിക്കാണെന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് മൂന്നാല് പേര് ചോയിച്ചിട്ടുണ്ട് റെന്റിന് തരുമോ എന്ന രീതിക്ക് റെന്റ് ഇത്രയാണോ ഓക്കെ ആണോ എന്നൊക്കെ വേണം പോവാൻ യാമ്പോഴത്തേക്ക് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊറച്ചു പേര് ഇങ്ങനെ പറഞ് വെച്ചിട്ടൊണ്ട്
ആഹ് ആഹ് അപ്പൊ ഈ വണ്ടിക്ക് അടവ് കാര്യങ്ങള് അങ്ങനെ എന്തെല്ലും
ആ വണ്ടി പകുതി കൊറച്ച് പേയ്മെന്റ് കൊടുത്തിട്ടാണ് എടുത്ത സി സി ആണ് ബാക്കി
ആഹ സി സി അടക്കണം അല്ലേ അപ്പം മാസം എത്ര വരും
ആഹ് അഞ്ചു രൂപ
അഞ്ച് വരു അല്ലേ ആ എത്ര മാസം അടയ്ക്കാം കൊറ അടയ്ക്കാം
പ്പോരു ആഹ് ഒരു രണ്ട് വർഷം
രണ്ട് വർഷമൊക്കെ ഉണ്ട ആ ഓക്കെ
അത്യാവശ്യം ഒരു കൊറച്ച് പേയ്മെന്റ് കൊടുത്തായിരുന്നു നല്ലൊരു പേയ്മെന്റ് കൊടു തായിരുന്നു ഇപ്പൊ വണ്ടി ക്കെല്ലാം ഏകദേശം ഒരു മൂന്ന് മൂന്നരലക്ഷം രുപ ഒക്കെ ഒണ്ടല്ലോ
ആഹ് അതെ അതെ
അത്യാവശ്യം ഒരു എമൗണ്ട് കൊടു
ആ പിന്നെ മറ്റേ ഇതൊണ്ടല്ലോ ഇനി പിന്നെ വണ്ടി എടുത്താ മാത്രം പോരല്ലോ അതിന്റെ വുഡ് അടിക്കണം സീറ്റ് കവറിങ്
ആഹ് അതെല്ലാം ചെയ്യും നമ്മള് തന്നെ അതെല്ലാം കൊറച്ച് കപ്പിൽ കയറ്റില് ഫുള്ള് എല്ലാം പണിതെറങ്ങിക്കുവാണ്
ആഹ് പിന്നെ കമ്പനീന്റെ ഷീറ്റ് ഇതാണെങ്കില് നമുക്കത് എത്തൂല അതരുമാതിരി ഉണ്ടാവും
ആഹ് അതെല്ലാം മാറ്റി മൊത്തം വ ഫുള്ള് മാറ്റി സീറ്റും മറ്റേ മുകൾത്ത അതും എല്ലാം മാറ്റി നമ്മള് മൊ ത്തതി മറ്റേ കബോർഡ് സെറ്റ് ചെയ്തു മ്യൂസിക്കിന്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത് മൊത്തം മാറ്റി പലതും നന്നായിട്ട് പണിത് രണ്ടാ ആഹ് ഒരു ഒന്നര ആ തരാന്ന് പറഞ്ഞിട്ട് അവര് വണ്ടി പണിയും കേറ്റിട്ട് ഒരു മൂന്നാഴ്ച ചേട്ട അവിടെ പോയി നിന്നും പണിത് മേടിച്ചിട്ട് വരുവായിരുന്നു
ആഹ് അതിപ്പോ നമ്മള അങ്ങനെ തന്നെ വപ്പ ഇപ്പ ആണെങ്കിലും അങ്ങനെ തന്നെയ പോവ
ഉം
പണിയ വണ്ടി ഉണ്ടെങ്കില് വണ്ടിക്ക് രാവിലെ പോവും വൈകുന്നേരം വരെ വർക്ക്ഷോപ്പി നിന്ന് കണ്ടിൽ നിന്ന് പണിയെടുത്ത് ഇതാക്കി എന്നിട്ട് ഏറക്കി വരുള്ളൂ
ഫോൺ വിളിക്കുമ്പോൾ അവര് പറയും ചെയ്യുവാണ് അങ്ങനെയാണ് ഇങ്ങനെ
ആഹ് അവര് ചെയ്യത്തില്ല അവര് അവിടെ വയ്ക്കും പിന്നെ ബാക്കിയുള്ള വണ്ടീന്റെ ഒക്കെ അവര് ചെയ്തുകൊണ്ടിരിക്കും
ചെയ്തോണ്ടരിക്ക ഒരു ദിവസം നമ്മള് ഹോസ്പിറ്റലിൽ പോവാൻ നേരം അതിനടുത്ത് ത്താണ് അപ്പോ ജസ്റ്റ് അപ്പോ എന്ടെടുത് വണ്ടി പണിതോണ്ടരിക്കയാണെന്ന് പറഞ്ഞു ഞാൻ നോക്കിട്ട് വരാമന്ന് പറഞ് ഞങ്ങള് രണ്ടരും കൂടി അങ്ങോട്ട് പോയി അപ്പ അവര് പറഞ്ഞ പണിയൊന്നും അവര് ചെയ്തിട്ടില്ല, അവര് വേറെ വണ്ടി പണിയാണ് നമ്മള എങ്ങനെ കൊണ്ട അങ്ങനെ തന്നെ കെടപ്പ അതിന് ശേഷം അടു അടുത്ത ദിവസം തൊട്ട് രാവിലെ ഇവിടെന്ന് പോയി അവിടെ നിന്ന് പൊറത്തുന്ന് ഫുഡും കഴിച്ച് അവിടെ നിന്ന് രാത്രി ആറ് മണിക്ക് വാർഷോപ്പ് അടക്കുന്ന വരെ നിന്നിട്ടാണ് വന്നത്
ആഹ് അതാണത്
അന്നിട്ട് മൂന്നാഴ്ച എടുത്തു
ആഹ്
അവർ ചെയ്യില്ല
ചെയ്യില്ല അവര് അങ്ങനെ ചെയ്യില്ല അവര് മുമ്പ് വന്ന വണ്ടി പണിത് തീർത്ത കൊടുക്കാണ്ട് ഇങ്ങനെ വയ്ക്കും അങ്ങനെയാണ് കാര്യങ്ങള് മഴയുണ്ടോ അങ്ങോട്ട്
ഇവിടെ ഒരു മൂന്നാല് ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല വെയിലുണ്ട് വെയിലർന്നു അത്യാവശ്യ തുണിയെല്ലാം കൂടി വാരി കഴുകി, ഇന്നലെ ഫുള്ള് കഴുകി ഉണക്കി വച്ചു പെന്യാണ ഒന്ന് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ലല്ലോ
ആ എങ്ങനെ
പോർത് ഡ്രെസ്സേ പുറത്ത് തുണി കഴുകി ഇട്ടിട്ട് തിരിയാൻ പറ്റില്ലല്ലോ അപ്പോഴത്തേക്ക് ഫുള് വന്നു നനക്കും മഴ
ആഹ് ആഹ് ആ അങ്ങനെ
ഇപ്പ ഉണക്കിക്കൊണ്ടുവരുന്നുതാ പകുതി
ആഹ് ഈ ച ചാർത്ത അങ്ങനെയൊന്നുംല്ലേ ഇവിടെ ഇപ്പ എന്താ മൂടിക്കിടക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര ചൂടുണ്ട് വെയിലൊന്നും അങ്ങനെ കാണുന്നില്ല
ശരിയട്ടോ വിളിക്കാമേ
ആ ഓക്കെ ശരി